ഹലോ.
ഹലോ ഉം ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ അങ്ങട്ട് ആഹ്ണ്ട്ണ്ട് കേക്ക്ണ്ട്.
ആഹ്.
മ്മവടെ അലക്ക്ണ് ണ്ട്. മ്മ ണ്ട് ഉമ്മ അവടെ അലക്ക ക്ക്ണ് ണ്ട് ഞങ്ങളെ റൂമ് കല്ലിന്റെ അടുത്താണ് അ ഞാനെന്ന് ങ്ങ്ട് മാറിരുന്നു.
അതാണ് ആ തിരുമ്പ്ണ സൗണ്ട് അടിച്ച്ണ സൗണ്ട് അട്ച്ച്ണ സൗണ്ട് ഇങ്ങനെ കേക്ക്ണ്ട്. ആഹ് പ്പൊ
നല്ല അട്യാണ് ആഹ് ഞാങ്ങ്ട് പോന്നു.
എഹ് ഏഹ് അസ്ബന്റിന്റെ ഉമ്മേ. ആഹ് മ്മങ്ങളെടുത്താ നിക്കല് ഏട്ടനനിയന്മാര്.
അല്ല ഒറ്റൊരു മകനെ ഒള്ളൂ.
എഹ് ആഹ് അപ്പ അവുമ്പമ്മ പറഞ്ഞാതിരി നമ്മളടുത്ത് ണ്ടാവല്ലോ.
ഉണ്ടാവും ഉം ആങ്ങളീം നാത്തൂമ്മാരൊന്നുല്ലാ ഒറ്റ മകൻ.
ആഹ്.
അങ്ങനേണ് ഉം, ഉം ഉമ്മാന്റെ വളരെ ചെറുപ്പത്തില് ന്റെ ഭർത്താവിന് ഒന്നര വയസ്സാവുമ്പോ മ്മ ഇപ്പ മരിച്ചു. ആഹ് പിന്നെ വേറൊരു കല്യാണത്തിന് മ്മ മുതിർന്നിട്ടില്ല. ഈ മകന് വേണ്ടീട്ടങ്ങ് ജീവിച്ചു.
ആഹ് അപ്പൊ ങ്ങളതുപോലെ നോക്ക
അതെ ഞാനെന്ത് പറഞ്ഞാലും അങ്ങനെ ആ ഒരു മനസ്താപം വരും മനസ്സി ക്കെങ്ങനേണെങ്കിലും ഞമ്മളത് ചിന്തിച്ചാലത് അറ്റല്ലാത്തരു കാര്യാണ് ഉം. നമ്മക്ക് എല്ലാം ഇണ്ടാഞ്ഞിട്ട് അതെ എല്ലാ അവസരവും നമ്മക്ക് വന്നിട്ട് നമുക്കരു മക്കളെ നോക്കാല്ലേ പ്രയാസ എത്രേ.
അതന്നെ നമ്മക്ക് നമ്മളെ ചിന്തിച്ചാ മതി. ഉം എല്ലാ സൗകര്യം ഉണ്ടല്ലോ ഇന്ന്. ഞാൻ പറയാ നമ്മക്ക് നമ്മളെ മക്കളെ ചിന്തിച്ചാ തന്നെ നമ്മക്ക് എങ്ങനെ നമ്മളെ മക്ക മക്കള് നമ്മളത് നമ്മളെ ഹസ്ബൻഡുമാര് മരിച്ചു കഴിഞ്ഞാൽ നമ്മള് നമ്മളെ മക്കളെ എങ്ങനെയാ നോക്കാ ആ ഒര് ചിന്താഗതി വന്നാല് അതുപോലെ ഇപ്പോ നമ്മ നമ്മളെ ഉമ്മമാരെ അതുപോലെ നോക്കും പറയും പക്ഷെ ചെല സ്ഥല- ത്തെക്കെയാണ് ഉമ്മമാരൊക്കെ വൃദ്ധസദനത്തിലും ഇപ്പൊ ഇത് പെരിക്കാ തോന്നുന്ന്ണ്ട്ലേ.
ഓ ഇപ്പൊ കൊറച്ച് കൂടി വന്ന്ക്ക്‌ണ് ഇപ്പ എങ്ങനാ വെച്ചാല് വൃദ്ധസദനത്തില് ആക്കിയാൽ അവര് നല്ല കയറിങ്ങാ. അല്ലെ കയറിങ്ങാണ് അത് നമ്മുക്ക് കാണുമ്പോ ഒരു സന്തോഷാണ് അവിടെ പോയലൊന്നും പിന്നെ മനസ്‌ വേദനിക്ക്‌ണില്ല.
ഏ അവിടെ ഓലെ മക്കളെ ഓലെ നോക്കാനും ഓലെ ആൾക്കാരുണ്ട് കാരണം ഓലെ ഡ്രസ്സുകള് അല ക്കി കൊടുക്കാന് എന്തൊരു ചൊറുക്കില്ല പിന്നെ വരുമ്പയുള്ള കോലം പിന്നീടുള്ള കോലും ഐറ്റങ്ങളതൊക്കെ കണ്ടിട്ട് എന്തോരു ഭംഗി ആഹ് ഐറ്റങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാ പിന്നെ എന്തൊരു ചൊറുക്കാണ്. ഓരോന്ന് ഇങ്ങന്നെ കാണും മ്പം നമ്മളെ നെഞ്ചു പൊട്ടും ഞാൻ വിചാരിച്ചു ഇതൊക്കെ മക്കളന്നെയല്ലേ കൊണ്ടാക്ക്‌ണത്.
ഉം ഉം എത്രയും ഓലുവൊക്കെ പഠി പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്ത് ഓരോരുത്തർ ഇങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ പറയണ കരഞ്ഞ് പറയണക്കെ വളർ ത്തിയ അനുഭവങ്ങള്
ആഹ് അതത് തന്നെ ഓല് ജോലിക്ക് പോയിട്ട് ഹസ്ബൻഡ്
മക്കളെ വളർത്തി വലുതാക്കി ഇണ്ടാക്കി ഇപ്പ അവർക്ക് ഞങ്ങള് ഭാരാണ്.
അതന്നെയാണ് അന്നൊക്കെ ഓരോ ഓരോ അമ്മമാര് ഇങ്ങനെ ഇതിലങ്ങനെ പറയും ഞങ്ങള് കല്ല് വെട്ടാൻ പോയിട്ടാണ് കല്ല് ഏറ്റാൻ പോയതാണ്. ഇങ്ങട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കിയത് ഇങ്ങട്ടാണ് എന്റെ മോന് ശോ ഓ ഇതുപോലെ സങ്കടപെട്ട് എത്ര ഏത് മക്കളുണ്ട് വൃദ്ധ സദനത്തില് പറഞ്ഞിട്ടും കാര്യല്ല പക്ഷേ ഓല്ക്ക് ഓലെ മക്ക ളെ ചോരനെ എങ്ങനായാലും ഓർമ്മ ഉണ്ടാവുല്ലോ.
ഉം പിന്നെ എല്ലാ അതെ. സംഘടനകളൊക്കെ ഇപ്പോ ഈ വൃദ്ധസദനം ഏറ്റടുത്തതൊണ്ടേ
ആഹ് അതോണ്ട് പിന്നെ
ത്ത് മത്സരണിപ്പോ വൃദ്ധസദനത്തിന് നന്നായി നോക്കാനുള്ള ഒരു മത്സരവുണ്ട്. ഞങ്ങള് സ്ഥാപനത്തില് ആഹ് ഞങ്ങളെ സ്ഥാപനത്തിലുള്ള ആളുകളെ ഞങ്ങള് നന്നായിട്ട് നോക്കും അങ്ങനെ ഒരു അതൊരു മത്സരാവാണ് അതിന്റെ ആ മത്സരത്തിന്റെ കീഴില് ഒരുപാട് കണ്ണുനീര് വാരുന്നുണ്ട്.
അതാണ്.
മനസ്സ് സന്തോഷം കൊണ്ട് ഇതാവുണ്ട് അവര് മരണം കൂടി ഏറ്റെടുക്ക്‌ണ്ട് ഇല്ലേ
ഒക്കെ ഏറ്റെടുക്ക്‌ണ്ട് അയിറ്റവാ അത്
ഞങ്ങളെ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെ അ സുഖം അവിടുന്നു തന്നെ മരിച്ച് അവിടുന്ന് അവിടുന്ന് തന്നെ നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടോയി പിന്നെ മരിച്ചിട്ട് ഇങ്ങോട്ട് കൊ അവര് നാട്ട് കൊടുന്ന് അങ്ങനെ അങ്ങനെ വരണുണ്ട് അതൊക്കെ ഭയങ്കര ഒരു ദയനീയമായ ഒരവസ്ഥയാണ്.
ആഹ് മരിച്ചിട്ട് ഇപ്പം അവനാന്റെ നാട്ടിൽ കൊണ്ട് ഒതിക്കീട്ട് എന്താ കാര്യം.
ഉം അപ്പൊ അവര് എന്താച്ചാല് അവരെ ഉമ്മീ ഉപ്പീ കെടക്കണ
അതാണ് ആ മണ്ണിലാണ് ഓല് കെടക്കാൻ ഉദ്ദേശിക്കണത്.
ഉം ഇമ്മീം ഇപ്പി കെടക്കണ ലാസ്റ്റ് ആയിട്ട് അതെല്ലേപ്പോൽക്ക് കിട്ടാനൊള്ളൂ.
അതന്നെ ഉള്ളൂ ഈ മക്കളൊക്കെ ഇങ്ങനെ കാട്ടിയാപ്പെന്താ ചെയ്യാ.
ഉം
ഏതാണ്ട് മക്കളും ഉം
ഒരുപാട് വെ പല പല പേരിലു ആണ്
ആഹ് അതാണ്‌ ഒരു ഒര് കാര്യത്തില് മാത്രല്ല
ആഹ് വൃദ്ധസദനത്തിന്റ കീഴിലല്ല ഞമ്മള് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കെ
നോക്കാനായ്ട്ടൊക്ക ഓരോര്ത്തര്
അവർക്കിപ്പ എങ്ങനാ വെച്ചാലേ ങ്ങളെ ഒരുപാ അവര്ക്ക്‌ള്ള പരിമിതികൾക്കൻസരിച്ച്‌ ട്ടവക്കൊക്കെ ഒരുപാട് പരിപാടികള് ഇങ്ങനെ ഓലെ ഓൽക്ക് എന്ത്നാണവർക്ക് കഴിയ അയ്നൻസ്ച്ചിട്ട്ള്ള പരിപടികളെക്ക അറേഞ്ച് ചെയ്ത് ട്ട്ണ്ട് അവരെ ഹാപ്പി ആക്ക്‌ണ് ണ്ട് ഒരോ പാട്ട്കാര് ചെന്ന്ട്ടും ഉം ഉം
ഇപ്പം ഇന്നാളൊരീസണ്ട് ഒരു പാട്ടാരം ചെങ്ങായിണ്ട് ചെന്നുങ്ങാണ്ട് തി ഓട്ടിസം ബാധി ച്ച കുട്ടികള അട്ത്ത്ക്കാണ് ചെന്നത് അയ്നാട്ടില് അതന്നെ ഫുള്ള് കുട്ടികള് എത്ര കുട്ടികളാ ഞാൻ പറ അവര് വര്മ്പ നമ്മക്ക് കണ്ണീര് വെരും പറയും അങ്ങന നമ്മക്ക്‌ ഇങ്ങന കാണുമ്പളെ പക്ഷെ അമ്മമാരോ അച്ഛമാരോ അവടെ പോയി ഉപേക്ഷി ച്ചു പോയ കുട്ടികളും എന്നിട്ട് അവടെ പട്ട് ട്ടാര് വന്നാണ്ട് ഓലെ സന്തോഷത്തില് ഓൽ അയ്ല് കൂടിയാട്ണതും
അതന്നെ അപ്പ ഇവര്ക്ക് നല്ല മനസ്സിന് നല്ല സുഖം ഉണ്ടാരിക്കുവെ അങ്ങനെ ഉം അതൊക്കെ കാണുമ്പ അവർക്ക് കയ്യണില്ലെങ്കിലും അത് കേക്കാല്ലൊരു അവസരം ഇപ്പ ഒരു വെറൈ ക്കെര് തോന്ന്ണ് ണ്ട് ഈ ബർത്ത്ഡേ ദിവസങ്ങളിലൊക്കെ അങ്ങനെ സ്ഥാപ അല്ലെ അങ്ങനെ കാണ് ണ് ണ്ടല്ലപ്പോ ആഹ് ആഹ് നമ്മള് വെഡിങ്ങാനിവേഴ്സറി ദിവസങ്ങളില് ബർത്ത്ഡേ ദിവസങ്ങളിലൊക്കെ അങ്ങന സെലക്റ്റിയ്യാം അങ്ങൻത്തെ അങ്ങൻത്തെ ആളുകള്ടെ കൂടെ ഒര് ദിവസം ഞമ്മളെ ഈ വിലപ്പെട്ട ഈ ദിവസം ഇങ്ങനെ പരിമിതികള് ഇള്ള ആള്കളുടെ കൂടെ അവരുടെ വേദന ഒപ്പാം വേണ്ടീട്ട്
അവരൊക്കെ സ്പെൻഡെയ്യാം പോവ്ണ്ട്
അഹ് ആഹ് അത് അതൊക്കെ നല്ലൊര് കാര്യ അതൊക്കെ വളർന്ന്ണ് വെരണല്ലേ
ഏഹ് പറേണ് ണ്ടോ
ഉം എല്ലാരും അങ്ങനങ്ങട്ട് തീര്മാനിക്ക കൊറേ കേക്ക് മുറ്ച്ചിട്ടും
അതാണ് കൊറെ ആർഭാട ജീവിതങ്ങളും
ആർഭാടങ്ങളും ആഹ് അതൊക്കണ് ആ കാശൊക്ക മതി ഇതിന് അതൊക്കണ്ട് ഒഴിവാക്കിറ്റ് എല്ലാരും എല്ലാരെ മനസ്സും നന്നാകാണെങ്കി എത്ര ആള് രക്ഷപ്പെടും
ഉം എന്താപ്പം ചെയ്യണെ ഒക്കെ ഓരോരോ അസുഖങ്ങ് നമ്മള് ഓരോ കാര്യങ്ങള് നോക്കുമ്പളാണ് നമ്മക്ക് അറീ
ഉം ഉം ഈ കാഴ്ച ശക്തി കൊറവ് ഇല്ലെ കുട്ടികള് അവരൊക്കെ ആണ് ഭയങ്കരം
പിന്ന എന്താ ചോയ്ച്ചാല് എന്തേങ്കിലും ര് കൊറവ് രക്ഷിതാക്കക്ക് വന്നാല് അവനാൻ്റ മക്കള പ്രസവിച്ച്‌മ്പോ എന്തേങ്കിലും വന്ന് കഴ്‌ഞ്ഞാല് തന്താര് നോക്കാത്ക്ക അങ്ങനെക്കണ്ടല്ലോ ഒരുപാട് അപ്പ പി പിന്നെ കുട്ടിന്റ ഒപ്പം പോകാ ഏഹ് ഓ ഓലോലെ സൗകര്യത്തിന് വേറ പോവും എന്നിട്ട് ആ ഉമ്മ വളർത്തിണ്ടാക്കിയ ആ മക്ക ക്കള് അത്രേം അസുഖല്ല കുട്ട്യള് എത്ര കേട്ട്ട്ട്ണ്ട് അങ്ങനെക്ക അറിയോ ഞാന്
ഉം അതൊക്കെ അതിനൊക്ക നിയമങ്ങള് വെര്ണഞ്ഞി അതൊക്കെന്ന് ചെർത്ത് നിർത്ത ആഹ് ചെറ്ത്ത് നിർത്താനെ ഈ ആണ്ങ്ങൾക്കിള്ള ഈ ഇതിനൊര് നിയമങ്ങള് വെര്ണം ഏതാലിപ്പൊ കൊറേ ഒക്ക ഇങ്ങനെ ലെവലായ് വെര്ണ് ണ്ട് ആണുങ്ങൾക്കൊര് ആദ്യൊര് ആധിപത്ത്യെര്ന്നലൊ സ്ത്രീകള മേലെ അല്ലേ പെണ്ണ്നെ എങ്ങനെയാണെങ്കിലും കല്യാണം കയ്ക്കാം പെണ്ണ്നെ കി ട്ടും അങ്ങനൊര് ഇപ്പാ ഒരാധിപത്യം നിന്ന്ട്ട്ണ്ട്
അതന്നെണെ ഒന്ന് കയ്ഞ്ഞാ ഒന്നോൽക്ക് കിട്ടുന്നില്ലൊര് തോന്നല്ലാണ് ഓലീ പോണത്
ആഹ് അഹ് ഇപ്പെ ഏതായാലു അതിനൊരവസാനം ചെറ്തായ തോതിലൊക് വന്ന് തൊടങ്ങീട്ട്ണ്ട് ഈ കുട്ടികളെക്ക പഠി ക്കാന്നില്ലൊര്ത് വന്നപ്പൊ ഓൽക്ക് പെണ്ണ്ങ്ങക്ക് നല്ല വ്യാല്യു ഇണ്ട്ന്ന് മനസ്സ്ലാണ്ട് വിദ്യെ ഇപ്പൊ കല്യാണം അന്വേഷിച്ചിട്ടൊക്കെ എത്രേണ് കല്യാണങ്ങള് എല്ലാർക്കും പഠിക്കണം
ഒക്കെ എല്ലാ പെൺകുട്ടികളും പഠിച്ച് കഴിഞ്ഞ് ജോലിക്കണാവുമ്പളെ എല്ലാരും ഇപ്പ സമ്മയ്ക്ക്ണുള്ളു കല്യാൺത്തിന് അതൊരു കണക്കിന് നല്ലതാണ് അറിയ് ഞാന് ഇല്ലെങ്കി പതിനെട്ട് വയസ്സാണ് അയിന്റെ മുന്നെന്നെ ഞാനൊക്ക വന്നത് പതിനാറാമത്തെ ത്ത വയസ്സില ഞാന് കല്യാണം കഴിഞ്ഞ് വന്നെ അം പറയ് എന്താ അറിയാന്ന് ഒന്നു അറീല ഞാൻ പ്ലസ് വണ്ണ് പത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലാണ് ഉം പതിനാറാമത്തെ വയസ്സിലാണ് പതിനഞ്ചാമത്തെ വയസ്സില് ഞാന് എസ് എൽ സി പിന്നെ പഠിച്ചിട്ടൂല്ല പ്ലസ് വണ്ണ് ഫുള്ളാക്കീട്ടില്ല പിന്നെ പഠിച്ചാൻ ചോയിച്ചപ്പൊ ഓല് ആഹ്
അനക്ക്ക്കൊക്ക പറ്റുംന്ന് തോന്നണ് ണ്ട് കണ്ടിട്ട് കേട്ടിട്ട് പ്ലസ് ട്ടു ഒക്കെ ആയി
ഉം ഓൺലൈനായിട്ടും ഒക്ക ഇണ്ട് ഇപ്പൊക്കണ്ട് ഇപ്പൊക്ക ഹസ്ബന്റിനൊക്ക ഇപ ൻഡ് ഇങ്ങന പറയും ഓൺലൈൻ ആയിട്ട് ഞാ പഠിപ്പിക്ക പഠിച്ചൊ ഞാൻ പറിയ് കുട്ടീളെ മ മക്കളി മോക്കലും ഇഞ്യൊരു പഠിത്തം അതൊക്കന്നന്നെ വിടണേന് പറിയ് ഞാന് അന്ന് അത്രീം ചോദിച്ചിട്ടും ഊം ഉം അന്ന് ഇമ്മർകൊക്ക നമ്മള് വയസ്സന്നോല് ഇണ്ടാവുമ്പൊ അതാണല്ലൊ അവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഏതും പറ്റൂല്ല ഏഹ് ഇവിടെ പഠിച്ചാൻ പോയിട്ടൊന്നല്ല ഇവിടെ ജീവിതം കഴിയ്ണെ
തരുന്നന്ന് പെൺകുട്ടീള് പഠിച്ചിട്ട് വാണ്ട ഉം ആഹ് ആഹ്
എറങ്ങണ്ട അങ്ങനൊക്കൊരുതാ ഇപ്പത്തെ പെകുട്ടീളാണ് അയിന് ഉഷാറ് പറിയ് ഞാന് അങ്ങനെ വാണം കാര്ണം കുട്ടീള് അങ്ങനെ ആയി നിക്കണം ഇന്നാലാണ് ഈ കുട്ട്യേ ഇപൊന്ന് പക്വതായിട്ട് കല്യാണം കഴിക്കാന്നില്ലൊരിത് ഞാ പറയുമ്പൊ നമുക്കൊന്നും എനിക്കൊന്നൊരു തിരുമ്പല് പോലും അറിയില്ലേന് പറയ് ഞാന് എന്താണ് തിരുമ്പല് ഇമ്മങ്ങനെ തിരുമ്പ്ണ കാണും പക്ഷെ നമ്മള് സ്കൂൾക്ക് പോണ് നമ്മളൊക്ക കഴിച്ചിട്ട്ങ്ങാണ്ട് നമ്മള് പോണ് അതേ നമ്മക്കറിയൊള്ളു ആഹ് ഒര് അവസ് ആഹ് ടൈമാവ്മ്പൊ പത്താംക്ലാസ് കയിഞ് പ്ലസ് വണ്ണ്ന്നൊക്ക പറയുമ്പൊ ഇപത്തെ കുട്ട്യേക്ക പിന്നെ അയിലേറെ ബോ ഇതുണ്ട് പറയാന്
ഉം ഇപ്പൊ സ്വന്തായിട്ട് പഠിച്ച് ഒരു ലെവലിക്ക് എത്ത്യാല് ഒരു വിസ ഇട്ത്ത് വിദേശത്തേക്ക് പോയി അവിടുന്ന് അങ്ങനേണ് ഇപൊ ശമ്പളം വാങ്ങ തുടങ്ങീട്ട് നമ്മള അധ്വാനിച്ച പണം നാദം നമ്മള നമ്മള ഇപ്പാക്കും ഇമ്മാക്കും കൊടുത്തീന്റെ ശേഷം ചിന്ത മാറിയതണ്ടോ എന്നിട്ട് വേറൊരാൾക്ക് ജീവിതം കൊടു ജീവിച്ച് ജീവിച്ച് വേറൊരാളപ്പം ജീവിച്ച് ട്ട് കഴിഞ്ഞാല് പിന്നെ നമ്മള സ്വന്തം ആൾക്കാര്ക്ക് കിട്ടല് കുറവായിരിക്കും എന്തായാലും അവർക്ക് അവരു ഒരു അവരുടേതായിട്ടുള്ള ഒരോ ചെലവുകൾ ഉണ്ടാവും
അതന്നെ ഇണ്ടാവും ഓൽത് പിന്നെ കൊടു കണംന്ന് അമ്മക്ക് ഇനിപ്പോ ഇന്ന് തര്ണംന്നുണ്ടെങ്കിലു ഓലെ സമ്മതം കിട്ടണം അത് ചെല ഓൽക ചില വീട്ടിലൊക്കെ എന്താ വെച്ചാൽ ഹസ്ബൻഡിന്റെ സമ്മതം മാത്രം പോരാ അത് ഉമ്മാന്റെ ഇപ്പാന്റെ ഓലക്കെമ്മതം കിട്ടിയിട്ടാന്ന് മാത്രം കൊട്ക്ക അങ്ങനെയുള്ള ഒരു സിറ്റ് സിറ്റുവേഷൻ ആണല്ലോ വയസ്സന്നൽക്കൊക്കെള്ളൊരു പ്രത്യേകതയാണല്ലോ അത് ഓൽക്കൊന്നും ഇത് ഇതാക്കാതെ ഓലോടി ചോദിക്കാതൊന്നും ചെയ്യാൻ പാടില്ല ഓലോട് ചോയിക്കാതെ നമ്മള് വീട്ടിൽ പോകാൻ പാടില്ല
എന്തൊരു ഫിറ്റുള്ള ഒരു കാലായിരുന്നു അതിനൊക്കെ ഒരു അവസാന ഒരു പരിധി വരെ വന്നിട്ടുണ്ട്
ആഹ് പരിധി നല്ല പരിധിണ്ട്ന്നറിയ ഞാന്. ഇപ്പം
അതൊരു യുഗാണ് ഒരു കാലഘട്ടംന്ന് പറഞ്ഞ അങ്ങനെന്നെ ആയിരുന്നു
ഉം ഇപ്പത്തെ മക്കക്കൊന്നും
ആഹ് അവര് കഴിഞ്ഞ അവര് വന്ന ഒരു തലമുറ അവര് വന്ന വഴി അവരങ്ങ് മറക്കും
അതന്നെ
ആഹ് ഒരു അധികാരം കൈയിൽ കിട്ടിയ പോൽത്തെ ഒരു ഇപ്പൊ ഏതായാലും അതിനൊരു ഇപ്പൊ എല്ലാവരു തുല്യമായിട്ടുള്ള ഇതിലായി വന്നിട്ടുണ്ട്
ഉം ഒരു കണക്കിന് നല്ലത് തന്ന
നമ്മള് വീട്ടിൽ വരുന്ന പെൺകുട്ടിനെ പഠിപ്പിക്കണംന്ന് ള്ളൊരു ചിന്താഗതിയാണല്ലോ കല്യാണങ്ങള് വരുമ്പളൊക് ഞങ്ങള് ഇപ്പ ന്റെ മോളെ കാര്യം തന്നെ എടു ക്കാണെങ്കിൽ കല്യാണം വരുമ്പ ഞങ്ങള് എങ്ങനെ വേണങ്കിലും പഠിപ്പിക്കാന്നുള്ളതിലാ ഓള് ഡിഗ്രി ഫസ്റ്റാണ് ആഹ് എങ്ങനെ വേണെങ്കിലും പഠിപ്പിക്കാ ഇല്ല അവള് സമ്മതിക്കൂല കൂട്ടം ഇത് പറഞ്ഞ പോലെ ജോലി ഞാനൊന്ന് സ്റ്റേ ബിളാവട്ടെ ഞാനൊന്ന് നിക്കട്ടെ ഉമ്മാന്റെ പോല ഞാനും ആവും ആ ഒര് ചിന്താഗതിയാണ്. ഏഹ് അപ്പൊ ഞമ്മക്ക് വന്നത് ഞമ്മള മക്കക്ക് വരരുതേന്നന്നെയാണ് ഉം അങ്ങനെരു സി ഡിറ്റുവേഷനായി ഞാൻ എൻ്റെ പത്താം ക്ലാസിന്നാണ് ഞാൻനെങ്കിലും പസ് വണ്ണും പ്ലസ് റ്റു കംപ്ലീറ്റ് ആക്കിട്ടോ
ഓഹ്
ആഹ് അത് എനിക്കൊരു വാശി ആയിരുന്നു അത് അങ്ങനെ കംപ്ലീറ്റ് ആക്കി ഉം എങ്കിലും എവിടെ എത്തിപ്പെട്ട്ട്ടില്ല ആഹ് ശരി ഓക്കെ ആഹ് ഓക്കെ ഓക്കേ